ചിക്കോപരി
ആഹ് പിന്നെന്താ മോൻന്താ ബ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ
ആഹ് കൊടുത്തഴിഞ്
കൊടുതയ്ഞ്ഞോ ആഹ് ആദ്യം നേരൊക്കെ പിടിക്കൊ വാരി കൊടുക്കാനൊക്ക
ആഹ് ടൈം എടുക്കും
ടൈം എടുക്കുംല്ലേ ആഹ്
മഹ്
ആഹ് പിന്നെ എന്താണ് ഈ ചേച്ചി ആഹ് ഇത്തമാരുടെക്ക വീടൊക്കെ അടുത്ത് അടുതാണോ?
ആഹ് കൊർച്ചൊക്കെ ലോങ്ങ
ലോങ്ങാണ് ല്ലേ ആ നിങ്ങൾക്ക് ഓ ആഹ് വെക്കേഷൻ ആവുമ്പോ ഒന്നിച്ച് കൂടായിരിക്കും ല്ലേ?
ആഹ് വെക്കേഷൻ ആകുമ്പോ ഓലെ എല്ലാരും എല്ലാരും ങ്ങ്ണ്ട് വരും
വരുംല്ലേ ആഹ് അപ്പൊ നല്ല രസായിരിക്കുംല്ലേ എല്ലാരും കൂടെ ഉൂടുബക്കെ ഉം ഉമ് എത്ര നാല് ജ്യേഷ്ടത്തിമാരണ്ട് പ്പല്ലേ
ഉമ് അഞ്ച് ജ്യേഷ്ഠത്തി മര് അല്ല നാല് ജ്യേഷ്ഠത്തി മാര് അഞ്ചാങ്ങളാരും
അഞ്ചാങ്ങളും ആ അപ്പൊ വലിയ ഫാമിലിയാണല്ലേ?
ഓഹ്
ആഹ് ആംഗളമാരൊക്കെ നാട്ടിലാണോ അല്ലെങ്കി പൊർത്തോ?
ഇല്ല എല്ലാരും പൊർത്താ രണ്ടാള് മാത്രെ ഉള്ളൂ നാട്ടില്
ഉം ആങ്ങെളമാരുടെ കല്യാണം കഴിഞ്ഞാണോ?
ഓഹ് എല്ലാരും കല്യാണം കിഞ്ഞ് എല്ലാരും വീട് വെച്ച് വിക്കണ്
അതെല്ലേ ആ മാഷാഅള്ളാഹ് പിന്നെന്താ ഉഏഹ് ണ്ട് ആഹ് ആഹ് പിന്നെ ആംഗളമാർക്കൊക്കെ മക്കളൊക്കെ ചെ ഒക്കെ ചെറുതാണ്
ഓഹ് എല്ലാർതും ഇപ്പൊ കല്യാണം വരും വെല്ല്യ കാക്കാന്റെ രണ്ട് പെൺമക്കള് കല്യാണം കഴിച്ചു ചെക്കൻ
അഹ് അഹ് ആഹ് അതെലേ ആഹ്ഹ് ഹ് അതല്ലേ അഹ് ആഹ് വെല്ല്യ മക്കളൊക്കെണോ ആങ്ങളമാർക്ക് ലേ
ഓഹ് ഓഹ്
അഹ് ആഹ് പിന്നെ ഉമ്മേം വാപ്പൊക്കില്ലേ വീട്ടില്
ഏഹ് ഉമ്മണ്ട് വാപ്പല്ല്യ ഹ്
ആഹ് അതലെ ആഹ് രണ്ട് വീട്ടിലൊരേ പോലെ ആഹ് പിന്ന അതെ ലേ ആഹ് അന്റെ ഇതിലും മ്മിംല്ല വാപ്പ് വാ രണ്ടു പേരും ഇല്ല
ഏഹ്
ആഹ് ആഹ് വീട്ടിലാങ്ങളിംണ്ട് ആഹ് ആഹ് പിന്നെ രണ്ട് ഏ് ഞഞ ഞാനും എന്റെനിയത്തിം എരട്ടയാണ് ആഹ് പിന്നെ ഒരിത്ത ഇണ്ട് ഇതാ എന്റൊപ്പള്ള ആള് ഗൾഫിലാണ്
ഏഹ്
ഉം അതാപ്പ വരുമ്പോക്കെ ഞങ്ങ ഒന്നിച്ച് കൂടാറ്ണ്ട് ഉം ഉം പിന്നെ ഉമ്മാക്ക് വയ്യായിടൊന്നുല്ലല്ലോ ഉമ്മ വീട്ട്ക്ക് ആഹ് ആഹ് സുഖായിട്ടില്ലാ ആഹ് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യോ
ഓഹ് വീട്ടില്ങ്ങനെ പൊറം പണ്യാളൊക്കെങ്ങനെ
ആഹ് ചെയ്യും ല്ലെ ആഹ്
ആഹ് അലക്കിയതാണ്ടെ അട്ക്ക ഇങ്ങട്ടെട്ക്ക അങ്ങടെട്ക്ക വെറക് ണ്ടാക്കാ മുറ്റന്ന്പുല്ല് പറിക്കാ
അഹ് ആഹ് അതെ താം സെയിം ഇവടത്തെ അതേപോലത്തെക്കെ തന്നെണ് ഇവിട്ത്തെ ഉമ്മെം ആഹ് പൊർത്തെ പണിയൊക്കെ വചെയ്യാൻ നോമോക്ക്യ മതിയാ അതന്നെ അതന്നെ ഉം പിന്നാ പൊർത്തൊക്കെ പൂവാറ്ണ്ടാ സിൻമൊക്കെ കാണാറ്ണ്ടാേ സിനിമയും ഒക്കെ കാണാറ്ണ്ടാ പൊർത്തൊക്കെ പോയി ആഹ് ഇല്ല ഇല്ല ആഹ് അഹ് ഭർത്താവരുമ്പൊക്കെ കറങ്ങാനൊക്കെ പോവോ ടൂറൊക്കെ പോവോ ആഹ് അഹ് ആഹ് ഉം പോണം അതന്നെലേ ഉം പിന്നെ എന്റെ ഭർത്താവ് ഗൾഫിലായിര്ന്നു ഇപ്പൊ നാട്ടിലാണ്
ഏഹ്
ആഹ് ഓത് ഇപ്പൊ ഏഴു വർഷായി നാട്ടിലായിട്ട്
ഏഹ്
ഉം ഉം പിന്നാ ഉം ആഹ് ആഹ് ഇപ്പൊ മോന് എൽ കെ ജീല് ഈ കൊല്ലം ചേർത്തീട്ടൊള്ളൂ ല്ലേ
ഈ പ്രാവ്ശ്യം ഉം
ആഹ് അതിന് മുമ്പ് അം അംഗൻവാടിയിലൊക്കെ ചേർത്തിട്ടുണ്ടായാ
ഇവടെയൊന്നും പോയിട്ടില്ല്യാ ഫസ്റ്റാണിവിടേന് വിട്ട് നിക്ക്ണാെരു പ്ര പ്രശ്നേള്ളൂ
അതെ ല്ലെ ആഹ് ആദ്യത്തോസൊക്കെ കരച്ചില് കരച്ചിലിണ്ടായിട്ട്ണ്ടാവുല്ലേ
ഉം എന്നും കരച്ചിലന്നെ അയ് അട്ത്ത വീട്ടിലൊരു കുട്ടിള്ളോണ്ടെ
ആഹ് അത് കാരണം സമാധാനുണ്ട്
അഅ് ഓനും കരച്ചിലന്നെണ്പ്പഴും പഷേ ഓനിബള്ളോണ്ട് ഒരു സമാധാനം
ആഹ് അതന്നെ രണ്ടു പേർക്കും അങ്ങട്ഇങ്ങടു സമാധാനം അതന്നെ അങ്ങടുങ്ങടും വർത്താനം പറഞ്ഞ് ഉം പിള്ളേരൊക്കെ ആവുമ്പോ പിന്നെ ഒര് രെസായിരിക്കും
ആഹ്
ആഹ് പിന്നെ ബ അധിയ നേരം ഉണ്ടോ ക്ലാസ് അധിയ നേരം ഉ
ഇല്ല രാവിലെ പത്ത് മണി റ്റു മൂന്ന് മണി വരെ
ആഹ് ആഹ് ആഹ് പിന്നെ മോബ്മോബ് ഒറ്റക്ക് ല്ലേ പിന്നെ വര്ണ വരേ ഒര്
വർന്നെ വരെ മോനെങ്ങനെ കാത്തിരിക്കും പ വന്നാ പിന്നെ ഓലെ ഭക്ഷണം കൊടുക്കല് കുളിപ്പിക്കല് പിന്നെ ഒന്ന് കളിക്കാനൊന്ന് പൊർ ത്ത്കർങ്ങലയാണ്.
അതെന്നെ ആഹ് ആഹ് അതേ ലേ ആഹ്
ഒന്നൊറ്ങ്ങും
അതെല്ലെ ആ ശരിയാണ് രാവിലെ വര ഇറ്റോളോ
ആഹ് എണീക്കാനൊന്നും കൊഴപ്പല്ല ക്ഷെ സ് ഏ എണ്ണ തേക്കാൻ പറ്റ് റ്റൂല ഭക്ഷണം കൊണ്ടോ പ്രോബ്ലംസേള്ളൂ
അതെലെ ആഹ് ആഹ്
പിന്നെ അപ്പ ഇത്തമ്മാർക്കൊക്കെ മക്കള് വല്താണോ?
ഓ ഇല്ലല്ലാ താത്തർതൊക്കെ ആഹ് താ ത്താരേ പെൺകുട്ടിയാളെ കെ ചെക്കൻ പെണ്ണെട്ടി രണ്ടാമത്തെതാത്താന്റെ മകളെ കെട്ടിച്ചു മൂന്നാമത്തോള്ത് പ്പൊ പറ് ഞിട്ട്ക്ണ് പിന്നെ ചെർത പിന്നെ എട്ടില്, ഏയില്, അഞ്ച് ഒന്നില് രണ്ടില്, മൂന്നില്, ഒക്കേണ്
ആഹ് ആഹ് അപ്പൊ മോ മോള്ടെ വാവനെ എല്ലാരും പുന്നാരിക്കായിരിക്കു ചെർതായിരിക്കുംഅലെ ലേ
ആഹ് ചെർതാണളെല്ലാരും
ആഹ് അതന്നെ അതന്നെ പിന്നെന്താ
ആഹ് ഫീൽട് ഏന്ന സിൻമയൊക്കെ കാണാർണ്ടോ ടിവിം മൊബൈലൊക്കെ കൊറേ കാണോ
ചെറ്ചെറിയേ ഓൾഡ് ഫിലിംസ് ഒക്കെ
ആഹ് കാണും ആഹ്എനിക്കിഷ്ടാണ് ആഹ് ആഹ് ആ എനിക്ക് ഇപ്പൾത്തെ പുതിയ സിൻമ ഒന്നും ഇഷ്ടല്ല പഴയത് പഴയ സിനിമ
ആഹ് പഴേ മോഹൻലാലിന്റെ അതുപോലെ ജഗദീഷിന്റെ അങ്ങനെ കൊർച്ച് കൊള ആൾക്കാരൊക്കെണ്ടല്ലോ ശ്രീനിവാസൻ അങ്ങനെയൊക്കെള്ള പഴേ ഓൾഡ് അത് പിന്നെ അർഥള്ള ഫ കഥകളല്ലേ
ക്കതെ അതെന്നെ അതെന്നെ ഞാന് എടക്ക് ടിവിമൊബൈൽ കണ്ടുമടുക്കുമ്പോ പിന്നെ ടിവിം കണ്ടിരി ക്കും അപ്പതാ
ടി വി ഇല്ല ഇവിടെ പക്ഷെ ടി വി എന്ന്ട്ത്തച്ച്ക്ക്ണ് ടി വി ട്ക്കൽല്ലാ ഫോൺലല്ലെ ആഹ് വൈഫൈണ്ട് വൈഫൈണ്ട് അപൊപിന്നെ
അഹ് ഉം ന്നങ്ങള്ടെ വീടിൻ്റെ വൈഫൈല്ല നെറ്റ് ഉള്ളൂ പ്പന്തെയ്യും ഇത്തിരി കഴിഞ്ഞ് ബോറടിക്കുമ്പോ പിന്നെ ടി വി പോയി കാണും.
ആഹ് അല്ല ടി ഫോണിന്ന്ഇപ്പൊ കണക്ട്യ്തൂടെ ടി വിക്ക്
ഇല്ലാ അ അയിപ്പൊ സ് ഇതില്ല മറ്റേ ടിവി സ്മാർട്ട് ടിവി ഇല്ല
ആവ് ശെരി
ആഹ് മറ്റേ എൽ സി എന്തുട്ടാണ് എൽ ഇ ഡി ടി വി ആണ് ആഹ് പിന്നെ വേറെ കേബിൾ കളക്ഷ് കണക്ഷനാണ് ഒള്ളത്
അവ് ശെരി
ആഹ് ആഹ് അപ്പൊ അത് വെച്ച് കാണും ആഹ്
കാരപകയിയും മറ്റേ ടി വി ആയോണ്ടേ ഇപ്പൊ ഫോണിലാണ് കണക്ട് കൊടു ത്തെ നെറ്റ് കണക്ട് ചെയ്താ ഫോണിലുള്ള തൊറന്നു വെച്ച അതിൽ കാണുല്ലോ
കാണുലോ അതന്നെ അതന്നെ ഇപ്പൊ മിക്കവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നങ്ങളുടെ ക്കെ പ ടി വി വേടിച്ചിട്ട് പതിനാല് വർഷായി ആഹ് ഇഞ്ഞിത്ചീത്താവുമ്പളാ വേടിക്കൊള്ളൂ പുതിയത്
ഉം അല്ലാ ഒന്ന് കേട് വരുമ്പോളല്ലേ നമ്മൾ യൂസെകാ യൂസാക്കാ പറ്റാത ആവുമ്പോളല്ലേ പിന്നെ ഒന്ന് യൂസാ ക്കാൻ വാങ്ങുള്ളൂ
ഏഹ് പിന്നെ ഇവിടെല്ലങ്കിലും പക്ഷെ എല്ലാ ട് ഒന്നോ രണ്ടോ വീട്ടില് മാത്രം ഒള്ളൂട്ടാ ബാക്കി എല്ലാവട്ത്തും കേബിൾ തന്നെയാണ്
ഏഹ് ഇപ്പൊ കേബ്ളൊന്നും ഇല്ല എവിടിം
അതല്ലേ ഇവിടെക്കെ ഇണ്ടിട്ടാ പെണ് ആപെണ്ണ് വരും പൈസക്ക് എല്ലായിടത്തും
ഏഹ് ഞങ്ങളവിടെ ഇപ്പൊ കേബിളൊന്നും കണക്ഷൻ ഒന്നും ഇപ്പൊഇല്ല ഇഞ്ഞ് ഇണ്ടോന്ന് അറിയില്ല ഇവിടെ
അതെല്ലേ
ഏകദേശം ഒക്കെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒഴിവായിട്ടുണ്ട്
ഈ ടി വി കാരണം
ഈ ഫോൺ ആഹ് ആഹ് ടിവിയും പിന്നെ നമ്മള് ഫോണ് ഇപ്പൊ എല്ലാരും ഫോണിലല്ലേ ഇപ്പൊ ആരും ടി വിക്ക് പോണില്ല
ആഹ് അതന്നെ അതന്നെ
ഇപ്പൊ അവനാന്റെ സൗകര്യം നോക്കി അവനാന്റെ റൂമില് എവിടേലും ഒരു മൂ ലക്കെ പുറത്ത് സിറ്റ് ഔട്ടില്
ആഹ് അതന്നേ ശരിയാണ്
ക്കാ അങ്ങനെയൊക്കെല്ലേ ഇപ്പൊ
അതെ ന്നെ
ഇപ്പൊര് കുടുംബത്തി ചെന്നാ ആരെങ്കിലും സംസാരിക്കാൻ കിട്ട് ണ്ടോ ഇല്ലല്ല എല്ലാരും ഓരോ ഭാഗത്തുണ്ടാവും എല്ലാരും ഫോണില്
ഫോണില് അതന്നെ എല്ലാർക്കും ഇപ്പൊ ഇത് മതി യാത്രയില് പോകുമ്പോ ആഹ് യാത്രയില് പോകുമ്പോളും എല്ലാ രുടെ കയ്യിലും അതന്നെ പിന്നെ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയ്ണില്ല ഇപ്പൊ ഇതി മ്മല് ഇരിക്കലാണ് ആഹ് അതാണ് ഇപ്പൊ മോള് വന്നാ തന്നെ ഓര് പ പതിനഞ്ച് ഇരുപത് ദിവസത്തേക്ക് വന്നാൽ തന്നെ മൂപ്പരാ ഭക്ഷണം കഴിക്കാൻ വരും പിന്നെ ഫോണി പോവും ഭക്ഷണം കഴിക്കൻ അവന് അവിടെ ഫോൺ കൊടു ക്കൂല അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുള്ളൂ ഈ പഠിക്കണോ ട്ത്ത്
ആഹ് അത് ശരി അപ്പൊ പിന്നെ ഇവിടെ വന്നാ ഫോൺ മുതലാക്കേകാരം
ആഹ് അതന്നെ അതന്നെ ശനിയാഴ്ച്ച ഇന്ന് വൈകിട്ട് ഇന്ന് ശനിയാഴ്ച്ചഅല്ലെ ഇന്ന് വൈകിട്ട് തരും എന്നിട്ട് തിങ്കളാഴ്ച്ച രാവിലെ കൊടുക്കണം
ആഹ്
ആഹ് ഇനിയിപ്പോ എക്സാം വരുന്നുണ്ട് ജൂലൈ ഇരുപത്തിഞ്ചാം തീയതി അപ്പൊ രണ്ടാഴ്ചത്തക്ക് ഇനി ഫോണില്ല
ഏ ഹേഹേ
ആഹ് ഇന്ന് തരായിരിക്കും ഇന്ന് കൊടുക്കായിരിക്കും എന്നിട്ട് പിന്നെ അടുത്താഴ്ച ഒന്നുല്ല
ഏയ്
ആഹ് അപ്പൊ ഞങ്ങ ഞങ്ങക്ക് വിളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഫോണുണ്ട് ആഹ് സാധാരണ ആഹ് അതന്നെ ആഹ് ആ അതന്നെ ഒര് ആയിരം രൂപയുടെ ഫോൺ കിട്ടൂലേ പണ്ട് ആദ്യം ഇറങ്ങിയ ഫോൺ ആഹ് ആ അതന്നെ അതന്നെ അതിലാണ് ഇപ്പം വിളിക്കണ്ത് എന്ന് വെച്ചാല് അല്ലെങ്കിലും ഫോൺ വിളിക്കാൻ പറ്റൂലല്ലോ ഞങ്ങളെ
ആഹ്
ഉം അവർ ആ ആര് അവർക്ക് അറിഞ്ഞൂടാ പക്ഷെ എല്ലാ പിള്ളേരുടേലും ഉണ്ട് ആ കുഞ്ഞു ഫോണ് വീട്ടിൽ വിളിക്കാൻ വേണ്ടി മാത്ര അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുമ്പോ പാടല്ലേ
ആഹ് അതെ
വിശേഷം ഒന്നു അറിയാ പറ്റൂല ഉം അ ആഹ് ആഹ് നമ്മ് നമുക്ക് അങ്ങട്ട് വിളിക്കാൻ പറ്റൂല്ല മൂപ്പ്രാന്റെ സൗകര്യത്തിന് നമ് ഇവിടെ വിളിക്കാൻ പറ്റുള്ളൂ
അത് ശരി
ആഹ് ന്നച്ചാല് അവർക്ക് പഠിക്കാന്ണ്ടാവും പിന്നെ പണികള്ണ്ടാവും അ ക്കാന്ണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് വ നമ്മ ഫോൺ വിളിച്ചാല് ബെല്ല് കേക്കോലൊ അത് കേക്കാന് പാടില്ല
ആഹ് അപ്പ അവര് അവണ്ടടിക്കലേ
ന്ന അവര്ങ്ങ് ഇപ്പൊ ഒരു പത്തരകയ്യുമ്പോ നങ്ങളെ വിളിക്കു രാത്രി ഉം ഉം രൂന്നൂർ പണിടുക്കാത്ത ആളായിരുന്നുപ്പ അവിടെ ചെന്നപ്പോ നല്ല പണികളൊക്കെ ചെയ്യ്ണ്ട് പെമ്മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യുല്ല ആഹ് പെമ്മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യില്ല ഒട്ടും പണിയെടുക്കൂല
അസ് ആഹ് അതന്നെ അതന്നെ പിന്നെ വേറെന്താ
വേറെന്താ സുഖായിട്ടിരിക്കുണു
ആഹ് ആഹ് ഉമ്മ അവിടെ എന്ത്യ്യ്ണ് ഇപ്പൊ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുലെ
ഓഹ്
ഉം എന്നാ ശരിട്ടന്നാ
ആഹ് ഓക്കെന്നാ
ആഹ് ഓക്കെ ഓക്കെ
എന്തെടാ ആഹ്